ഹലോ ഉമ് കേക്കാ
ഭാവിതാ അബോക്സ് ചെയ്തു
ഏഹ് ഉമ് ആഹ് അതെ അപൊ ഒരു സമാധാനാണല്ലോ ഏഹ് എന്ന്
പത്താം തിയ്യതി
ഈ മാസം
ആഹ് ഇതിപ്പോ ആറായല്ലോ
ആഹ് എനിക്ക് ഒമ്പാന്തി പരീക്ഷ ഏണ് പത്താംതി ഉണ്ടാവും ഇൻക്ക് മൂടോഫേക്കര അന്ന്
അഹ് ച്ചിരി ടെൻഷൻ ഫുഡ ഒന്നും വേണ്ടായിക
ഏഹ്
ഫുഡ ഒന്നും വേണ്ടായിക ഒരിച്ചിരി വെപ്രാളം അതൊക്കെ ഇണ്ടാവും
അതെ
നോ നോ നോ നോ പിന്നെ കൊസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ഒള്ള ഒരു വെപ്രാളം കണ്ണ് കാണാൻ പറ്റായിക ഇതൊക്കെ എനിക്ക് ഒണ്ടാകാറുള്ളതായിരുന്നു
എനിക്ക് ഭയങ്കര പേടിയാ പസായി കിട്ടിയാ മതി നാലൊരു ഒരു സമാധാനാണ്
ഉമ് ജസ്റ്റ് പാസ്സായി ഉമ് ഉമ്
പിന്നെ ഫുഡൊക്കെ എന്തായി ഇന്ന് രാ ഇപ്പ കഴിക്കാൻ ടൈം ആയോ
ഞാൻ കഴിച്ചിട്ടൊന്നുല്ല ഉച്ചക്കത്തെന്നെ കഴിച്ചിട്ടില്ല ഇനി രാത്രി എ എന്താ പപ്പ കൊണ്ടരാണോ ഫിഷേ
ആഹ്
വെക്കാന് ഒന്നും സാധനണ്ട് സോയാബീനും മുട്ടിം ഒക്കെ എഗ്ഗൊക്കെ ഇണ്ട് വ്ടെ പക്ഷേ, ഇണ്ടാക്കാൻ മടിയാവാ തിന്നാനും മടിയാ
ഞാനിപ്പോ ഇവിടെ എളുപ്പ വഴിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാ. ഇപ്പൊ നാളെ മോന് സ്കൂളിൽ പോ
ഏഹ് ആഹ്
വണ്ടി വർക്ക്ഷോപ്പിലാര്ന്നേ
ഉം
അവര് രണ്ട് മൂന്ന് ദിവസായി, ഞങ്ങള് പ്രതീക്ഷിച്ചതല്ല ഉടനെ കിട്ടുവോന്നൊന്നും
ഉം ഉം
ഞാനിപ്പ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനി ഒരാവേശം കേറി ഞാനൊന്ന് വണ്ടി എടുത്ത് നോക്കി അപ്പൊരു
ആഹ്
വണ്ടി ഓഫായി പോയതാ പിന്നെ വണ്ടി അനങ്ങിട്ടില്ല. പിന്നെ ഇവിടെ ക്രായിനക്കെ വന്ന് ക്രെയിനാണ് പൊക്കിക്കൊണ്ട് പോയത്.
ഏഹ്
ആ ഏസിടെ ബെൽറ്റെന്തോ പൊട്ടിപ്പോയതാന്ന് പറഞ്ഞ്
മ്മ്
അപ്പൊ അത് റെഡിയാക്കാൻ കൊടുത്തിട്ട് ഇപ്പ കിട്ടിയതേ ഒള്ളൂ.
ഏഹ്, ശ്രദ്ധിച്ചോളണ്ടി വണ്ടി ഓടിക്കുമ്പോ
ആഹ് അ അത് മറ്റേ എന്തോ ഇത് ല്ലേ ഗിയർ മാറ്റാനെന്താണ്ട് ഞാൻ മറന്നു പോയ്
ഉം ഉം ഉം. ഏതാ ആക്റ്റീവാണോ, കാറാണോ?
ആക്റ്റീവ്
ആഹ്, ഉം ഉം
ഉം
ഉം
ആഹ് ഹു ഹും
ഉം, ഇപ്പൊ വണ്ടിനെ കൊണ്ടന്നന്നേ
ഇറുക്കൂല വണ്ട്?
ഉം ഉം
ഉം ഉം ഓൽക്ക് പേടില്ല, അമ്മയ്ക്ക് പേടിണ്ടാവ് ല.
ആ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് വണ്ടെന്നത്
ഏഹ്, പാമ്പോ?
പാമ്പിനെ എനിക്ക് അത്രയും പേടിയൊന്നുമില്ല വേണ്ടിവന്ന തല്ലിക്കൊല്ലിയൊക്കെ ചെയ്യും.
ഏ എൻക് പേടിയ. ഉം വണ്ടി ഇസ് എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിയോണ്ട് എല്ലോടത്തു എത്തും വരുണ്ട്ന്ന് പറഞ്ഞാല് എല്ലോടത്തും എത്തും അതിന്റെ ഒച്ചപ്പാടൊക്കെ. വരുണ്ട്ന്ന്റയും.
എനിക്ക് പേറ്റ പാറ്റ പേടിയാല്ലട്ട
ആഹ്
പറ്റയുള്ള സമയത്ത് ഞാൻ ആ മുറി കേറത്തില്ല ആ നോ നോ. ഇങ്ങോട്ടവ, ഒരു വയസ്സ് ആയിട്ടുള്ളൂ കേട്ടോ.
ഉം. ഉം
വെട്ടിലിന്റെ പോലത്തെ ഒരു സാധനം ഇല്ലേ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്ന ചാടിച്ചാടി നടക്കുന്നേ അതിന്റെ പുറകെ അതിന്റെ പുറകേ പോന്നുണ്ട് പിടിക്കാനായിട്ട്.
ഉം. പുൽച്ചാടിനെ കണ്ടാ പൈസ കിട്ടുംന്നൊക്കെ പറയണ കേക്കാം.
വെറുതെയാണ് ഇവിടന്ന് അങ്ങനെയാണെ, ഞങ്ങൾ രക്ഷപ്രഭുക്കളാകേണ്ടതാണ്.
ആദ്യം കണ്ടോണ്ട്
ഉം
ചേട്ടന്റെ കാറ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്.
എഹ്
വെറുതേ
അല്ല ഏട്ടൻന്റേടെമ്പോം ഏട്ടേന്റെ വീട്ടിലാ?
ആ അതെ അതെ എന്റേ വീട്ട്
ഏട്ടൻ വന്നോ?
ആഹ്, ഇപ്പൊ വന്നിട്ടുണ്ട് ആള്.
ഉം ഏട്ടന് എന്താ ജോലി?
ആള് റെയിൽവേയിലാണ്.
ആ, ആ ഉണ്ടാ ഇങ്ങനെ അവിടെ എങ്ങനെ?
എ ഗേറ്റ് ഇല്ലാണ് റോ ഇറെയവേഗേറ്റ്
ഉം
അതിന്റെ ആ ഗേറ്റ് അടക്കാൻ തുറക്കേണ്.
ഏയ് ഞാന് ആ ട്രെയിനിൽ അങ്ങനൊക്കെല്ലേ? എന്തുവാച്ചി?
ട്രെയിൻന്റെ ഇതൊക്കെ ഫ്രീ ആണ്. ഇന്ത്യയില് എവിടെ വേണെങ്കില് ഞാ
ഉം ഉം ഉം
ക്ഷേ പോകാം ക്ഷ ഈ ആൾക്കാർക്ക് ലീവ് ഒണ്ട
ലീവ് ഒണ്ടാകത്തില്ല ലീവ് കിട്ടത്തില്ല.
തന്നെ
വീട്ടി കിട്ടിയാലല്ലേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ.
അതെ
ഇനി വീട്ടി കിട്ടത്തില്ലവളെ
ഉം ഉം ഉം ഉം ഉം ഉം ഉം
ഫാമിലി ഫുള്ളായിട്ട് പുവാം അതല്ലാതെ ഹോസ്പിറ്റ്ലെക്കെ ആണെങ്കിലും നമുക്ക് പൈസ തിരിച്ച്കിട്ടുവാെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും ഇവിടെ അട്ത്തെങ്ങും ഇല്ല
ഉം ഉം
അതാ ഞാൻ പറഞ്ഞ്നമുക്കൊരു ആവശ്യം നടക്കത്തില്ല
ഉം ലൗ മാരേജാ അറേഞ്ച് മാര്യജാ
അറൈഞ്ച്ഡ് മേരേജാണ് പക്ക
ഉം ഇഹ് ഹ് ട്ടെ
ആഗ്രഹം
ആഹ്
നമ്മള് വിചാരിക്ക്ന്ന പോലെയൊന്നും അല്ല അത്ര സുഖവൊള്ള ഏർപ്പാടൊന്നുല്ല
അതെ ഖ്ഹ് ആഹ് ആഹ് ഏഹ്
ഹലോ
ഏഹ്
ജൂലൈ ഇരുവത്തി അഞ്ചിന് വന്നു അ ജൂൺ ഇരുവത്തഞ്ചിന്
ഓം പെട്ടെന്നായിര്ന്നു അതേണ് പറയാൻ നക്കേര്ന്നെ
പിന്നെ ആള് അധികം സംസാരിക്ക്ന്ന കൂട്ടത്തിലുള്ള ഒന്നും അല്ല
ഏഹ്
എന്റട്ത്ത് സംസാരിക്കും വേറെ ആരട്ത്തും അങ്ങനെ സംസാരിക്കില്ല അങ്ങൻത്തെ ഒര്ടൈപ്പാ പക്ഷെ ഞാൻ നേരെ തിരി ച്ചാട്ടാ എനിക്ക് ആരെങ്കിലും കിട്ടിയാ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടെ ഇരിക്കും
അതന്നെഞാനും ഉം
ആളെന്തായാലും തേച്ചാ എന്റട്ത്ത് എനിക്ക് യോന്നാ കല്യാണത്തിന് മുന്നേ ആണെങ്കില് ഏതാണ്ട് പത്ത് മിനിറ്റ് എങ്ങാണ്ടാണേയ്
ഏഹ് ഏഹ്
ഞാൻ സംസാരിക്കില്ല ഒരു ദൂസം ഒറ്റ ദൂവസം ഞാൻ സം
അന്ന്ട്ട് എന്റട്ത്ത് പറയും ചെയ്തായ്ര്ന്ന് എനിക്ക് ഇത്ര സംസാരിക്കാനൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലാന്നും പറഞ്ഞാേണ്ട്
ഇപ്പ സംസാരിക്കേണ്ടാവുലെ
പക്ഷെ ഇപ്പ നമ്മടെ റിലെെറ്റിവ്സ് ആരങ്കിലൊക്കെ വന്ന്കഴിഞ്ഞാ ആൾ ഇച്ചിരി സൗണാ
ഒര് കൊറവ്
ഇങ്ങോട്ട് വന്ന് മിണ്ടത്തില്ല ആരെങ്കിലും വന്ന് നമ്മൾക്ക്ട്ത്ത് മിണ്ടിയാ തിരിച്ച് റിപ്ലൈ കൊടുക്കും അല്ലാതെങ്ങന ചെ- ആരക്കിലും ഇപ്പോ ഒറ്റയ്ക്ക് ഇരിക്കയാണെങ്കിൽ അവർക്കൊന്ന് കമ്പനി കൊടുക്കണം എന്നുംതോന്നും.
ഉം
ഞങ്ങള് അങ്ങനെ പോകത്തില്ല അങ്ങനെ-
ഉം ഉം ഉ.. ഞാൻ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി
ഉം എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ-
ഉം
കോളേജ് വിട്ടാ വീട് എന്ന് പറഞ്ഞു നിന്നവളാ ആ അവളെ ഞാൻ ഫുൾ മാറ്റി.
ഏയ്
പോവാത്ത സ്ഥലമൊന്നുംയില്ല
ഉം
എന്റെ ഹസ്ബൻഡ് ഇപ്പഴും പറയും ആ അയാളുടെ അടുത്ത് മിണ്ടാൻ കാരണം ഞാനന്നും പറയും.
ഉം ഉം അങ്ങനെ ഇഞ്ഞു മാറ്റി എടുക്കാൻ കഴിയും അപ്പോ
ഇനിയിപ്പോ ഈ ചേട്ടന് ചെലപ്പോ മാറ്റിയെടുക്കാൻ പോണത് ഈ ഇളയവളായിരിക്കും.
ഉം ആഹ്
ത്തോ വിചാരിച്ച
ഉം എന്നാ ആയിക്കോട്ടെ ശരി.